ഹലോ ക്കും
വലൈക്കുമുസ്സലാം വറഹ് കേകാനില്ലേ
ആഹ് ഞാൻ കേക്ക അനക്ക് കേക്കുന്നുണ്ട്
ആഹ് അൽഹംദുലില്ലാ സുഖാണ് കൊഴപ്പൊന്നുല്ല, എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
ഇവിടെയും നല്ല ഇവിടൊക്കെ കാലാവസ്ഥ മാറ്റാന്ന് ഇവിടെ മയക്കാറ്ണ്ട് നിങ്ങളവിടെ മയണ്ടാ
ഇവിടൊക്കെ നല്ല മഴയാടോ, ഇടക്കിടക്ക് റേഞ്ച് പോവാ മഴേല്ലാണ്ടേ, മഴോണ്ടേ
കാ റ്റ് മഴ ഒരു മഴ ഇങ്ങോട്ട് കറക്കും എന്നിട്ട് കാറ്റ് വീശും ന്നട്ടങ്ങട്ട് പെയ്യും എന്താ മഴാന്നറിയോ ഇപ്പതാ ഒന്ന്ങ്ങനെ തോർന്നിട്ട്ണ്ട്
ആഹ് നിങ്ങളെ കടല്ലെരിയത്തേക്കുലേ വീട്
അല്ലല്ല, കടലിന്റെ അരികത്തൊന്നുഅല്ല
ആഹ് നമ്മളവിടെ കാറ്റ് കുറവാന്ന് പക്ഷെ മഴ നല്ലോണംണ്ട് ചാറൽ മഴ പോലെ ആഹ് ഉം
വടെ നല്ല മഴയാണ്
അതേ അത് ഓരോ സ്ഥലത്ത് അങ്ങനെയിരിക്കു നിങ്ങളൊരു കുന്ന് പോലത്തെ സ്ഥല ആയിരിക്കുല്ലേ
ആഹ് കുറച്ചൊരു ഭാഗങ്ങനെ മലേരിയാണ്
ആഹ് അപ്പൊങ്ങനെ അങ്ങൻത്തെ സ്ഥലത്ത് നല്ല മഴ പോലുണ്ടാവും പിന്ന ചായ കുടിച്ചാ?
ആഹ് ചായ കുടിച്ചു, ഞാൻ ചോറുണ്ണീല, ചായ കുടിച്ചു പിന്നെ ഇവിടെ അവിടെ കുടിച്ചോ വെശ്ന്നില്ല അപ്പൊ കഴിച്ചില്ല
ഓഹ് ത് കഴിക്കാറില്ല അങ്ങനാ ഉച്ചക്ക് അങ്ങനാ
ഖഴിക്കും ചില ദിവസങ്ങളിലങ്ങനെങ്ങട്ട് ഖഴിക്കൂല ഈ പനിയൊക്കെണ്ടായി മാറീട്ടേ അങ്ങനെയല്ല പനിണ്ടായി മാറിയിട്ട് വായൊന്നൊരു രുചി തോന്ന്ണ്ല്ല
ഓ അങ്ങനെ
ഫുഡിനോടൊന്നും താല്പര്യല്ല പ്പന്തങ്കിലൊക്കെങ്ങനെ ഒരു വെശ്പിന് വയറു കാളണേന് എന്തെങ്കിലൊക്കെങ്ങന കഴിക്കാന്ന് മാത്രം അപ്പൊ ഞാനപ്പോം മീൻകറീണ്ടാർന്നു അത് കഴിച്ചു
ആഹ് അപ്പൊ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല?
ആഹ് അത് എപ്പളെങ്കിലൊക്കെ മങ്ങി എനിക്ക് ഇണ്ടെടോ എനിക്ക് ഒന്നും അങ്ങോട് പറ്റണില്ല ഇപ്പോണ്ട് പനിണ്ടായി മാറിയിട്ട്
അതെ അതെ
ഭയങ്കര ബുദ്ധിമുട്ട് ശരീരം വേദനൊക്കെ ആയിരുന്നു ഇപ്പൊ വേദന കൊറച്ച് കൊറവിണ്ട് ഫുഡിനോടൊന്നും ഒരു താല്പ എരുവിന് ഒന്നും കാണുന്നില്ലാ അപ്പം വയറ് കാണുന്നതിന് എന്തെങ്കിലും ഇഷ്ടുള്ളത് നോക്കീട്ട് കഴിക്ക അത്രേയുള്ളൂ
ആ ഞാനും അങ്ങനെ നന്നെയാണ്. പനിയായ സമയത്ത് പിന്നെ കഞ്ഞിയാ കുടിക്കും. ചോറൊന്നും വേണ്ടി വരുല്ലാ. എയ്‌ നാല് ഫുൾ ടൈം കഞ്ഞി തന്നെ. വേറെ ഒന്നും വേണ്ടി വരൂലാ. ഉം.
എനിക്ക് കഞ്ഞി കുടിക്കുമ്പോ ഛർദ്ദിക്കാൻ വരും അപ്പോ ഞാൻ കഞ്ഞി കുടിച്ചി
ഓ പിന്ന സ്നാക്സ്, ആക്കലില്ലാ ചായക്ക്?
ആ അത് ചെല ടൈമിലൊക്കെ ഇണ്ടാക്കുള്ളു. വാങ്ങലാണ് അധികം.
ഓഹ് ബേക്കറി ഐറ്റംസ് ആരിക്കൂല്ലേ കുട്ടിക്ക് ഇഷ്ടോ
ചെലപ്പോക്കെ എന്തെങ്കിലുമൊക്കെ പൊലിപ്പ് വാണംന്ന്‌ പറഞ്ഞ ഇണ്ടാക്കി കൊടുക്കും. പഴംപൊരി അങ്ങനെ അതുപോലെ ഉണ്ണിയപ്പം. എലട അങ്ങനെയൊക്കെ ഇണ്ടാക്കി കൊടുക്കും എലട എലേല് വായേൻ്റെലേല് തേങ്ങ അരിപ്പൊടി. അരിപ്പൊടിയും ഗോതമ്പ്പൊടിയും മ്പാട് കൊഴച്ചിട്ടിങ്ങനെ, വായേൻ്റെ ഇലയിൽ പരത്തി കൊടുക്കുക. എന്നിട്ടയില് തേങ്ങേം ശർക്കര തേങ്ങ പഞ്ചസാര എന്തേലൊക്കെടും
ഓ മേ പഞ്ചസാര കൂടുതല് വേണോ? പൻസാര അതില് ഇടുമ്പോ കൂടുതല് വേണ്ടി വരുവാ ഹലോ ഹലോ ഞാൻ പറയുന്നൊന്നും കേക്കുന്നില്ലെ ഇങ്ങള് നിങ്ങളെ അയിന്റെത്ത് എന്തോ റിങ്ങടീന്ന് പോലെ തോന്നുന്നുണ്ട് കേട്ടോ.